ഓ.
എന്തൊക്കെയണ്ട്.?
ഏ, എന്താ സുഖാണ്. ആ, കേക്കാണ്ടല്ലോ ആ.
എന്താ കുഞ്ഞ് ഉറങ്ങിയോ?
ഉം. ഇല്യ ഉറങ്ങല്ല.
ഉം.
ആളെയും കൈപ്പിടിച് ഇരിക്കയാണ്. കരച്ചിലൊക്കെ മാറി. കരച്ചിലും പനിയൊക്കെ ഒക്കെ മാറി. ഉം. അതൊന്നും കൊഴപ്പല്ല ഇപ്പൊ. ആൾ ഉഷാറായി.
ഏ, അത് രണ്ടീസം.
ഞൻ നല്ല ഒന്ന് പേടിച്ചെ, ഒരു ദിവസം എന്താച്ചാ ഒരു ദിവസം ഫുള്ള് നല്ലോം പനിച്ചു. പിന്നെ ആള് കരയ കടക്കണില്ല. ആകെ ഇനി വെക്കണ്ടീന്നില്ലാന്നൊക്കായി നിക്ക്.
അത് കുത്തിവെപ്പ് എടുത്താ അങ്ങനെന്നെയാണ്. ഭയങ്കര മക്കൾക്ക് ആ, കാല്ങ്ങട്ട് തൊടാനായിക്കൂല അമ്മാതിരി കരച്ചില്ലായിരുന്നു.
വന്ന വൈക്കൊക്കെ ഞാൻ കാലനക്കും ഒന്ന് ഉറങ്ങോളംഒരു കൊഴപ്പ ഉണ്ടായിരുന്നില്ല. പിന്നെ കൊറച്ച് കഴിഞ്ഞേക്ക് പനി അങ്ങട്ട് ആ, ഉറക്ക് ഞാൻ ഉറക്കാതെ കൊറെ കൊണ്ടാടുന്നു. പക്ഷെ ചെറിയ കുട്ടികളല്ലേ. എത്രയാലും അവര് ഒറങ്ങോല്ലോ.
തന്നേ.
ആ, അ ആ, അപ്പൊ ഞാനൊർക്കി. ഇ നല്ല ഇതായപ്പ ഞാനൊർക്കി. പാല് കൊടുത്ത് അങ്ങനെ ഉറക്കി. ഏ, അയിൽ പിന്നെ ഉറങ്ങി. ഉറക്കം കഴിഞ്ഞ് നീച്ചോനോക്കുമ്പോ പിന്നെ ആൾ ഭയങ്കര പനി എന്ത്പ്പോ എ ന്ത്മാതിരി ചൂട്ന്ന്റിയോ, ഞാനൊഒപ്പ ഇരുന്നു കരയ. അങ്ങനെ പനിചിട്ട്.
കരഞ്ഞിട്ടൊന്നും കാര്യല്ല. കുത്തിവെപ്പ് എടുത്തുകണോ, ഇന്ന ല്ല അവസ്ഥ അതാണ്.
പോണ്ടോയി ന്നിട്ട് പറ പിന്നെ എന്തിനാ കൊണ്ടോയി വെച്ച് ചോയ്ക്ക്ണ്ട് മോളൊക്കെ, മൂത്ത മോളെയ് അപ്പൊ നല്ല ഉഷാറായിന്നു. അപ്പ ഇത് വെക്കാതിരിക്കാനും പറ്റൂലല്ലോ.
ഉം. ഇപ്പഴത്തെ കാലം ഡോക്ടർമാരെടുത്ത് പോയി നമ്മക്കിപ്പ എന്തെങ്കിലുരു അസുഖം വന്നു പിന്റെ, രണ്ടാമത്തെ മോനുതേമതിരി ആ ആണി കുത്തിയിട്ടോ നിങ്ങളെല്ലാ കുത്തിവെപ്പു തോന്ന ഞാനോ അവടെ അ. ങ്ങനെവുമ്പോ ടീറ്റി അടിക്കണ്ട ഓൽ ക്ക്. എന്ത് ചെയ്താലും, ആ, ആ.
നമ്മളൊരു ദിവസം വഴുകിയാലും ഇവർ പ്രശ്നല്ല ആ, നമ്മളരു ദിവസം ഹോസ് സ്പിറ്റേക്ക് പോവാൻ വഴുകിയാലും മക്കൾക്ക് കൊഴപ്പല്ല. ഈ ഇൻചെക്ഷൻ ഇടുത്തിട്ട്ള്ള കുട്ടികളാണെങ്കി അല്ലെങ്കിലൊള്ളു പ്രശ്നം.
ആഹ അതന്നെയാണ്
ആഹ മോളോമ്പയില്
ആഹ് അമ്പിലെത്തി
ഒമ്പതാം ക്ലാസ്സില് ആഹ മൂത്ത മൂത്തത് മോളാണേ
ആഹ ആഹ് ആഹ
ആഹ അവളൊമ്പതില് അയിന്റെ താഴത്താള് എട്ടില് അവര് ഓലൊരു വയസിന്റെ വ്യത്യാസള്ളു
ആഹ
പിന്നെള്ള പിന്നക്കെ അല്ല നാലാള് നാലാളാണ് ആഹ മൂന്നാൺമക്കളും ഒരു മോളും
ആഹ ഒരു മോളും ആഹ മൂന്നാമക്കളണ്ല്ലേ
ആഹ മൂന്ന് ചെറിയൊരു മൂന്നാൺമക്കള് മൂത്തത് മോളും
ആഹ മോളിന് മോളു ണ്ട് മോന് ന് മോനുണ്ട് ആഹ
ന്ന കരുതി പഷ
ആഹ അത് നോക്കണ്ട നമ്മക്ക് റബ്ബ് തരുന്നതല്ല നമക്ക് ഇപ്പ ന്ക്ക് ക്ക് മൂന്നാൺ കുട്ടികളാണ്
അതെ ആഹ അതെ പെൺകുട്ടിള് ള്ളോർ അതെ ശരിയാണ് അതെ
ആഹ ഒരു
ക്ഷെ ഞാനെന്താ പറണീച്ചാല് ഞാനൊ റ്റക്കാണ് ഞാന് ഒറ്റക്കച്ച ഇൻക്കൊരങ്ങളീം ഞാനൊരു മോളും ഒറ്റക്ക നങ്ങള് രണ്ടാൾക്കാര് മാത്രള്ളൂ ആഹ അപ്പൊ നമ്മക്ക് ഒരാള് എന്തേലും ഒന്നായ ഒരാള വിളിക്കാനും കൂടില്ലല്ലോ അപ്പൊഞ മോളോടെപ്പോഴും പറയും അനക്കൊരു തൊണിം കൂടിണ്ടെങ്കി എനക്ക് പ്പ ഇമ്മച്ചക്ക് വയ്യെങ്കി അനക്ക് താത്ത അല്ലെങ്കി എടിന്ന് വായോന്ന് പറയാ ഒരാളു ഇണ്ടാവുല്ലോ ന്നൊക്കെ പറഞ്ഞിന്നു ക്ഷെ നമ്മള് വിചാരിക്കുംപോലെന്നും വർല്ല ഇനി വര് നോക്കട്ടെ
അതയേത് മക്കളായാലം അമ്മാണ് നമ്മക്ക് ആൺമക്കളായാലും പെൺമ മക്കളായാലുംഒന്ന നമ്മള് ഒഴിവാക്കിട്ട്താവില്ലല്ലോ
അദെ പഠചോചിലപ്പം അവര്ക്ക് വരണം മക്കമയ മക്കളാവും ഞമ്മക്ക് മര്ക്കളാവും നമക്ക് മക്കളായിട്ട്ണ്ടാവുവ അതൊന്നും ഇപ്പം പറയാൻ പറ്റൂല ഇനിപ്പ അവരെ നോക്കിക്കോണന്നും ഇല്യ അഒന്നും പറയാൻ പറ്റൂല ഇന്നത്തെ സിറ്റുവേശ്
പെൺകുട്ടികൾ ഇണ്ടായി ആൺകുട്ടികൾ ഇണ്ടായി അമ്മക്ക് ചിലെപ്പം ഇനിലെ കാല എങ്ങനെയ വര്ന്നെന്നൊന്നും അമ്മക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്
അഹ നിവരെ പഠിപ്പും കാര്യങ്ങളും ജോലിയും ഒക്കെ ആയിട്ട് ഓല അവര വര കേക്കാരം
അതന്നെ ഞാൻ പറയണത് ഞമ്മക്ക് ക്കെല്ലേ ഇപ്പം മ്മള ഉപകാരത്തിനൊന്നും അവരുണ്ടാവൂല അതന്നെയാണ് അപ്പമ്മക്ക് ആണിനായാലും പെണ്ണിനായാലും ഒ ക്കെ ഒരു കാരം പറയും
തന്നാല് മ്പക്ക ആയ്സ്ട്ട് തന്നിട്ട്
അതന്നെ അത്ര തേട മ്മള് ഇള്ളത് ആയസ്സ് നീ
നീട്ടി തരട്ടെ വടാതെ ആഹ നല്ല മക്കളായിട്ട് ഓല് നമ്മളനോക്കിയാലും നോക്കില്ലേലും മറ്റുള്ളവരെ പറയിപ്പിക്കാതെ നല്ല മ ക്കളായിട്ട് വല്തായി ഇണ്ടാവണ അത്ര തന്നെള്ളു ആ ഒരാഗ്രഹ ന്നെ അതെ അവരങ്ങനെങ്ങണ്ട് അയ്ക്കോള്ന്ന് വെക്കാനൊന്നുംനമുക്ക് പറ്റൂല
കാരണം അതാണെ ഞമ്മക്ക് പറഞ്ഞാതില് നമ്മളഅവസ്ഥ ഇപ്പ എന്താണ് ഏതാ മ്മക്ക്
പിന്നെന്ത അറിയില്ല നമ്മളനോക്കണം ഓല് നമ്മള നോ രുത് നമ്മക്ക് പറയാൻ ഒരിക്കലും പറയീല പക്ഷേ ഓല് നമ്മെ നോക്കണംന്ന് വാശി പിടി ക്കാനും നമുക്ക് പറ്റൂലല്ലോ നമ്മള അവരെ നല്ല നോക്കി വളർത്ത ആഹ പിന്നെ
മക്കളെ നമ്മക്ക് റബ്ബിന്റെ മുന്നില് പറയാനേ നമ്മക്ക് നിവർത്തിയുള്ളു
കുഞ്ഞ്മക്കള് ഒരു കാര്യംല്ലാതെ പോ ഓരോന്ന് ചെയ്യണ കാലല്ലേ പ്പോ അതും പേടിയാണ് മക്കളോടൊന്നും പറയാനും ഇപ്പത്തെ കാലത്ത് മക്കളോട് ചീത്ത പ റയാൻ പാടില്ല തല്ലാൻ പാടില്ല അപ്പം പിന്നെ എങ്ങനെ വളരുന്ന്‌ഒരിതു്ല്ല
അതാണ് ഞമ്മള് ചീത്ത പറഞ്ഞാ അവരെന്തു ചെയ്യോ മ്മക്ക് ആ പേടിയാണ് രക്ഷിതാക്ക
പേടിയാണ് ഓഹ പിന്നെ അവരെ തല്ലിയാല് തല്ലുമ്പ ത്തെ ദേഷ്യേ ഉള്ളൂ അത് കയിഞ്ഞാ നമക്ക് സങ്കടാണ് പിന്നെ നമ്മള്ന്നെ ഇരിന്നിട്ട തല്ലേണ്ടി ന്നീലാ പറയേണ്ടി ന്നീല അങ്ങനെ ആവും പണ്ടത്തെ മായിരിയല്ലല്ലോ ഇപ്പൊ പണ്ട് തല്ല് കിട്ടിയാലും അത് വിട്ടാട് പോവും പിന്നെ കൊറച്ച് കഴിഞ്ഞാ അതോ ഓർ ർമ്മയിലും കൂടി ഉണ്ടാവില്ല ഇങ്ങോട്ട് വരും ഇപ്പം മക്കക്ക് അങ്ങനയല്ല ഒര് തല്ലിയാ അത ഒരു മാസ് വര് പറഞ്ഞ നടക്കും തല്ലിലേ തല്ലിലേന്ന് പറഞ്ഞ് നടക്കും
സത്യാണ് അത് 'ഇപ്പത്ത മക്കളല്ലെ രോരോ അനുഭവങ്ങളാണ് ന്നറിയും
അതിന് ഒരു ദിവസം ഒരു സാധനം വാ ങ്ങിതരാ പറഞ്ഞു ഒര്ദിവസം വഴുകിയാ പറയും ഇന്നലെ വാങ്ങി തരാ പറഞ്ഞ് ഈ നേരം വരെ വങ്ങി തന്നിട്ടില്ലല്ലോയിക്ക് ഇവിടത്തെ ചെറതൊക്കെ ചോയിക്കും ഏറ്റെവും ചെറുതിന്റെ മേല ള്ളത് ഉം ഉഹ് ഹ് ഹ്
താണ് മക്കൾത് ന്നറിയും ഞാന് ഇപ്പത്തെ മക്കളും അന്നത്തെ മക്കളും ഉള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ അറിയുന്നത്
മൂത്ത മോള ഇങ്ങനെ പറയൂട്ടോ ഞങ്ങളൊക്കെ തല്ലി വളർത്തി ലെ അങ്ങനെ ണ്ട്തല്ലിക്കൂടെ എന്നക്കെ ചോയ്ക്കും പക്ഷേ ഞാൻ പറയും ഇങ്ങളെ തല്ലിയ സമയത്ത് മാരിയല്ല ഇപ്പൊ ഇപ്പ തീരെ തല്ലാൻ പറ്റൂ ലന്നറിയും ഹ്
ആഹ ഇപ്പത്തെ സാഹചര്യം അങ്ങനെ ണ്
തല്ലിയോ ക്കണ്ടേ മക്കള എങ്ങനെ വരിയാ അതന്നെ
അഹ അതാണെ ഇപ്പത്തെ കാലം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റ
ഓല് ഓലെ നമ്മള് തല്ലിയ ചിലപ്പോ ആ ദേഷ്യത്തിന് ചിലപ്പോ നമ്മളെ തിരിച്ചു തല്ലും അപ്പ അങ്ങനത്തെ അങ്ങനെയല്ല ഫോണിലൊക്കെ കണ്ട് പഠിക്കണ് ഈ ഒരു ഫോൺ ഉണ്ടായത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് എന്നാടിവിയില് എന്തേലും കണ്ടിന്നപ്പോ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല
ആഹ
ഇപ്പൊ മക്കൾക്ക് മൊബൈല് ഫോണ് അതിലൊരു അടിച്ചടുത്താ എന്തും വരില്ലേ
അതാണ് എന്ത്ാ ചെയ്യേണ്ടിന്ന് അറിയണില്ല മക്കക്കക്ക് അതാണ്
ഉം എന്നിട്ട് എന്താന്ന് ഫുഡ്
ഫുഡ് ഇതാണ് സാമ്പാറണ്ട് മീൻ കിട്ടിട്ട് കിട്ടീട്ട് ളുപ്പ ഇപ്പകിട്ടി ട്ടൊള്ളു
ആഹ
മീൻ കിട്ടാൻ നേരം വൈകും പിന്നെ ചോറു ആക്കിച്ച്ണ്ന്ന് ഉപ്പേരിയൊന്നും ആക്കിട്ടില്ല അപ്പൊ ഇപ്പൊ ഉപ്പേരി വാണോചാരിച്ച്ങ്ങനെ അന്തംവിട്ട് നിക്ക
ത്ത് മീന് ഇമ്മ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആഹ് ഇണ്ട് പിന്നെ വെള്ളരി ഉണ്ട് കറി വെക്കാാന് അതൊക്കെ ഞ്ഞി ഇന്റെ പണിയാ ഒക്കെ നന്നാക്കി അത് വെക്കും അത് വരെ അതിന് വൈക്കുള്ളൂ കുറച്ചൊക്കെ പ്രായണ്ട് പിന്നെ ശ്വാസം മുട്ടുംണ്ട് ആൾക്ക്
ഉം എന്നാലും ചെയ്തെര്ണ് ണ്ടല്ലോ
ചെയ്തു തരണണ്ട് അതന്നെ കുഞ്ഞിനെ കുളിപ്പിക്കലും
ചെയ്യൊന്നുല്ല
ആഹ് ചിലര് ആരോഗ്യംമള്ളവരേക്കാരം എന്നാലും
ആഹ് ഇവിടെക്കെ ഇവിടെ ഇവിടെക്കെ കൊഴപ്പല്ലാത്ത രീതിയിൽ ആരോഗ്യണ്ട് ഒരു കൊഴ പ്പുല്ല ഷുഗറ്ണ്ട് അത്രേ ഉള്ളൂ പ്രശ്നം
ആഹ് അവർക്കൊക്കെ നീച്ച് പണിയെടുത്താക്കെ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ
ആഹ് അവർക്കും ഇതേ മാതിരി
വേറെ കുഴപ്പൊന്നുമല്ലട്ടോ ശ്വാസം മുട്ടാണ് ഒരുപാട് ചെയ്താലേ ശ്വാസം മുട്ടിയിട്ട് പിന്നെ ഗുളിക വലിക്കൊക്കെ വേണം അപ്പൊ പിന്നെ എന്നാലും ഇപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കും റസ്റ്റ് ആയത് കാരണേ വെള്ളമൊക്കെ കൊ കൊണ്ടുവരണം വേറെ ആരും ഇല്ലല്ലോ
ആഹ് വെള്ളം വീട്ടിലില്ലേ
കുടിവെള്ളെയ് മറ്റേതുണ്ട് കുടിവെള്ളം കൊണ്ടരണം രണ്ട് കൊടൊടക്കെ ആ കൊണ്ടരുമ്പം ന്നെ അത് കൊഴങ്ങും അപ്പറത്തന്നെയണ് തൊട്ട വീട് തന്നെയണ് എള്ളാപ്പാന്റെ വീട്ട്ന്ന് തന്നെയാണ് പക്ഷെ എന്നാലും അവർക്ക് അസുഖം അങ്ങനെ ആയത് കാരണം
അതൊക്കെ എന്നാലും ഇപ്പോ അങ്ങനെ കൊണ്ടന്ന് തര്ന്ണ്ടല്ലോ അതന്നെ വല്യ ആശ്വാസമാണ് നമ്മക്ക്
പിന്നെ മോനെ കുളിപ്പിക്കലും ഉമ്മന്നെ ചെയ്യും നമുക്കിപ്പതന്നെ പോയി ആഹ് ഒക്കെ ചെയ്യും അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യും പിന്നെ മീൻ നന്നാക്ക ഉപ്പേരി നേരാക്ക ചോറ് വെന്ത് അട് ഊറ്റി വെക്കും പിന്നെ ഈ കറി വെക്കലും മീൻ വറക്കലും ഇന്റെ പണികളും തന്നെയുള്ളു തൊട തൊടക്കല് മോള് ചെയ്യും പിന്നെ ആ മിഷനിലിട്ട് തിരുമ്പി അതൊന്നും ഉണക്ക കാര്യമായിട്ട് ഇപ്പൊ പണിയൊന്നും ഇല്ല ഞ് ഒരു മാസം കൂടി ക്കെ കഴിഞ്ഞാ പിന്നെ പണിയെന്നെയ്ക്കാരം
ഇപ്പത്രേ ആയതപ്പം
ഏഹ് എഴുപത് ആയിട്ടുള്ളേ ഏഹ് അതാ പറഞ്ഞത് അത് വരത്തെ ആശ്വാസമാണ് അപ്പ ഞ്ഞത് കഴിഞ്ഞ ഞാനെന്നെ ഉം
ശരിയാട്ടോ നമുക്കൊരു പരിധില്ലേ?
ഉം പിന്നെ ഇപ്പം നമുക്ക് വെയ്ക്ക്ണ ടൈമില് അവരെ കൊണ്ട് ചെയീപ്പി ക്കാനും പറ്റൂല വയ്യാ ത്തുമ്പോ അവര് ചെയ്യുമ്പോ ചെയ്യേണ്ടന്ന് പറഞ്ഞാ വേറെ ആരും ചെയ്യാനുല്ലേനി. പിന്നെ ഇപ്പൊ ഒരാളെ വെച്ച് ജീവിക്കാനന്നുള്ള സാമ്പത്തികൊന്നും
അതെന്നെ അതൊന്നും ഇപ്പ ഇപ്പത്തെ കാലത്ത് അതൊന്നും നടക്കൂലോ നമ്മള് ഒരാളെ വെച്ച് ചെയ്യിപ്പിക്കാറിണത് എന്ത്മാതിരി എടെങ്ങേറാ ഞാൻ പറയാ എടെങ്ങേറല്ല നമ്മള് പൈസൗണ്ട് നമ്മക്ക് താങ്ങോ?
ഉം താങ്ങോ നമ്മള അതേ പണിയ നമ്മള് ഇവിടെച്ചെയ്ണെ നമ്മുക്ക് പെസൊന്നുല്ല പക്ഷെ ആളെ വിളിച്ചാല് വേറെ അല്ലേ പൈസ എത്ര കൊടുക്കണ അവര് ക്ക്‌ ഞാന് ഇക്കാനോട് പറഞ്ഞ് തല്ലൂടും എപ്പളും അത് പറഞ്ഞിട്ട് ഞ ങ്ങള് ഇങ്ങനെ ചെയ്യുമ്പോംഅയിന് വെലല്ല ഒരീസൊരാളെ വിളിച്ചോക്കണ്ടെ ഒന്ന് തൊടച്ച് പോയ കൊട് ക്കെണ്ട അഞ്ഞൂറ്.
സത്യാണത്.
അഞ്ഞൂറിന് ഇപ്പ കിട്ടണാവൊ? ഉം